ഹലോ ഹലോ സ്ലാലമലയ്ക്കും ഓ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ങ്ങക്ക് കേക്ണ്ടോ എ എന്താക്ക്ണ്
മ് ഓ നമ്മള് വീട്ടില് വീട്ട്ലാ അ'ഫുഡുണ്ടാകു
ച ഇനി കുടിച്ചോ എന്താ കടി ത്പ്പോ രാത്രിത്തേക്കുള്ള ഫു രാത്രിത്തേക്കുള്ള ഫുഡ്ണ്ടാക്ക
ആ രാത്രിത്തേക്ള്ളാവു
രാത്രി രാത്രിത്തേക്ക് ഉണ്ടാക്കലേരിക്കുംല്ലേ
ആ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് വന്നതേള്ളു
തന്നെ ജോലിക്ക് പോന്നുണ്ട് ഏ ഏ എന്ത പാട് പിന്നെ കുട്ട്യേളൊക്കെന്താക്ണ്
കുട്ടി ഒരു മോനുണ്ട് മോന മൂന്നാം ക്ലാസ്സില് പഠിക്കുന്നു
തന്നെ വേറാരുല്ലേ വീട്ട്ല്
ഇല്ല വേറാരുല്ല
നിങ്ങളും ഹസ്
ഹസ്ബൻഡവടെ ആ ഹസ്ബന്റ്പ്പൊ നാട്ടിലില്ല പുറത്ത
പൊറത്തല്ലേ എ എന്ന എന്ത ചായ എന്താ കറി
ചായക്ക് കടിയൊന്നും ഇല്ലാ മോൻക്കന്ന് കേയറ്റന്നില്ല അല്ലാതൊന്നുല്ല
തന്നെ ന്നന്താ രാവ്‌ല രാത്രിത്തേക്കുള്ള ഭക്ഷണന്താ രാത്രിത്തേക്ക്ള്ള ഭക്ഷണന്താ ണ്ടാക്കല്
ചോറ് വെച്ചു രാവിലെ ചോറ് വെ ക്കും പിന്നെ വൈട്ടങ്ങെ കറി എന്തെങ്കിലും ഒന്ന് വെക്കണം അതേ
തന്നെ എല്ലോട്ത്ത് തിരുമ്പല്ലും തൊടക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
മോനില്ല വിടെ
ഉണ്ട് ഉണ്ട് ഉണ്ട് അവനുണ്ട്
ഏഹ് പിന്നെന്താക്കെ മഴ മഴ
മഴയില്ല മഴ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല
ആഹ് രാവിലെ നല്ല മഴ ലേ കാറ്റും മഴ എന്തേനും രാവിലെ
ഉമ് ഇവിടെ മഴ രാവിലെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം കുഴപ്പല്ല
ഞങ്ങക്കിവിടെ രാവിലെ നല്ല മഴയും നല്ല കാറ്റും മഴും ഔ ന്റെമ്മാ ഞാൻ വിചാരിച്ചിന്ന് ഫുൾ ടൈം മഴന്നെ ഏരിക്കുംന്ന് ല്ല കൊഴപ്പല്ല അങ്ങനെ പിന്നെ അങ്ങട്ട് വെയിലർന്ന് ഉച്ചന്റെ ശേഷം നല്ല വെയിലേനു തിരുമ്പ ഇട്ക്ക തിരുമ്പ കൊണ്ടോയിട ഇടക്കതന്നെ തല്ലേ ള്ളു പണി വേറൊരു താ മക്കൾ ഓഹ് എനിക്ക് മൂന്നാളുണ്ട് മോനിപ്പോ മൂത്തോനിപ്പോ ദർസ് പോയി ഓൻ ദർസിൽ പഠിക്കാനം ഓൻ ദർസിൽ പഠിക്കണം ഓനെല്ലാം ടൈമില് ഈ ടാസ്ക് മൂന്നുസായി തൊടങ്ങീട്ട് ഇന്ക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അത്പ്പൊ ഇന്ന് തീർക്കാ ആഹ് തീർക്കാനുള്ള സമയ ആയി തൊടങ്ങി അപ്പംന്നാ ഫുൾ ആയിട്ട് ആണ്ട് വിളിക്കന്ന്ള്ള ലെവല്
ഉം എനിക്കിന്ന് ഇന്ന് തൊടങ്ങിയതേ ഒള്ളു
തന്നെ ഇന്റെ ടാസ്ക് ഒന്ന് ഒന്ന് കംപ്ലീറ്റ് ആക്കി രണ്ടാമത്തെ ടാസ്ക് ത്തിലേക്ക വന്നത് ഞാന് അപ്പൊ അത് കഴിഞ്ഞ് ആഹ് അത് കഴി ചെയ്യാൻ കഴിഞ്ഞില്ല അഹ് തന്നെ ഇത് വന്നതൊണ്ട് മോനുള്ളത് കൊണ്ടേ മോനുള്ളത് കൊണ്ട് ഇന്ക്ക് കഴിഞ്ഞില്ല അപ്പ പ്പ ഇങ്ങനൊന്ന് തൊടങ്ങിയൊ ക്കിയതാണ് ഇന്ന് വിളിച്ചാണ്ട് കഴിഞ്ഞോട്ടേ ന്നുള്ളതിൽ എന്താ എന്താ മീൻ കിട്ടി ഇന്ന്
ഇന്നില്ല ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉം ഉം ന്നട്ട് ചെങ്ലവ
ഏഹ് മീനൊക്കെ അയിന് എന്താലെ മീനൊക്കെ ണ്ട അതെന്താ ചെങ്കലവ അതെന്താ സാധനം
ചെങ്കലവാ ചുമന്ന ചുമപ്പ് കളറിലെ ചെങ്കലവ മീൻ
ആഹ് നത് എന്താ പറയല് കിളിമീ എന്താണ് പുയ്യാപ്ലകോര
ആഹ് ഇവിടെക്കെ ഇവിടെ
ആഹ് തന്നെ ഞങ്ങള പാത് അത് ചുകപ്പ് മീനാണെങ്കില് പുയ്യാപ്ലക്കോരന്നാണ് രണ്ടെണ്ണം ഉണ്ട് പുയ്യാപ്ലക്കോര ഇണ്ട് പിന്നെ എന്താണ് കൺ വേറെന്തോ പേരുള്ള ഒരു സാധനംണ്ട് കിളി മീനൊ അങ്ങനെന്തൊക്കൊ പറിണ കേക്കണ കാണാ അമ്മക്കും അങ്ങനെങ്ങട്ട് പേര്കളറീല അയിന് മീൻ ഇണ്ടപ്പോ
ആഹ് നല്ല വി വെ വലുതായിട്ടൊന്നുല്ല നല്ല വെലയുണ്ട് ആഹ് അര കിലോ ഇപ്പൊ ഇന്നലെയാ വാങ്ങിച്ചത് അര കിലോ ക്യട്ഇരുന്നൊ
ആഹ് നല്ല വെല മീനിന് ഞാൻ മു മൂപ്പര് മ കുട്ടി തന്നെ ഇവിടെ കൊടന്നിട്ട് പറയണ്ണ്ട് ഭയങ്കര വെലയ മീനിന് മീനൊന്നും ഇനി കൂട്ടാൻ കഴിയൂല ചിക്കനാ നല്ലത് ചിക്കൻ ആഹ് ചിക്കന്റെ വെല അയിനെ കാട്ടിയ ട്ടൊ ഒക്കത്തിനും ഭയ
ചിക്കൻ ആണേ എന്നും അങ്ങനെ കഴിച്ചാലോ ഒരു ടേസ്റ്റില്ല
ആഹ് ഇബടെ ചിക്കൻ ഡെയ്‌ലി കൊടുത്താലും മക്കൾക്കിഷ്ടാ മക്കക്ക് അതൊരു പ്രശ്നുമല്ല ഡെയിലി ചിക്കൻ കിട്ടിയ
ഇവിടെ അങ്ങനെ ഡെയിലി ഒന്നും വേണ്ട വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വെക്കും
ഇവിടെ ഇനക്ക് ആഹ് ഹസ്ബൻഡ് ചിക്കന്റെ പീടിയ ആയതോണ്ട് ഹസ്ബൻഡ് ചിക്കന ആഹ് ഓ ഹസ്ബൻഡ് ചിക്കൻ ചിക്കൻള്ള ഷോപ്പിലാണ് അപ്പൊ അവിടുന്ന്ഏയ ഇത് കൊണ്ട്രൂല ചെല ഇപ്പം പാട്സ് കൊണ്ടുരും ചെലപ്പം ചിക്കൻ കൊണ്ടുരും ഏറി ഏറിം ഞങ്ങക്ക് ഇപ്പം അങ്ങനെ തന്നെ ചിക്കനും ചിക്കനും പാട്സും ഒക്കെ ആയിട്ടാണ് അങ്ങനെ പോണത് മക്കള് സ്കൂൾ പോണ്ടോ
ആഹ് മോന് മൂന്നാം ക്ലാസ്സില പഠിക്കുന്നെ സ്കൂളിലൊക്കെ പോണ്ണ്ട്
തന്നെ അടുത്തേക്കാ അവിടെ അടുത്തെകുലെ സ്കൂള് ഇങ്ങളും ഇങ്ങളും കുട്ടിയും മാത്രേ ഉള്ളൂ വീട്ടില്.
ആഹ് ഞാനും മോനും മാത്രേ ഒള്ളൂ ഹസ്ബൻഡ് ഇവിടില്ല പൊറത്താ
തന്നെ ഉമ്മ ഉമ്മ ഉപ്പിയൊന്നുംല്ലേ
ഇല്ല ഇല്ല ഹസ്ബൻഡിന് ഹസ്ബന്റിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവര് തൊട്ടടുത്ത് തന്നെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് ഉം അവരാ ഞാൻ ജോലിക്കു പോയി സ്കൂളു വിട്ട് വരുമ്പോഴത്തെന് മോനെ സ്കൂളിൽന്ന് വരുമ്പോഴൊക്കെ നോക്കുന്നൊക്കെ അവരാ
തന്നെ അങ്ങനെ അമുക്ക് ഇണ്ടാകുമ്പോ ഒരു സമാധാനാണ് ജോലിക്ക് പോണ ആൾക്കാരാവുമ്പോ ഉമ് നിങ്ങൾ കൊറേ ആയോ പ്പൊ ഓള് പോക്കൊടങ്ങീട്ട്
ഉമ് ആഹ് രണ്ട് വർഷായി
തന്നെ സ്ഥിരം ഇത് ഡെയിലി രാവിലെ പോവായിരിക്കും ല്ലേ
ഉമ് ചേച്ചിടെ വീട്ടിലാരൊക്കെയുണ്ട് ഉമ് ഞാനിപ്പൊ ര
മു താ ഹസ്ബന്റും ഞാനും മൂന്ന് മക്കളും മൂന്ന് മക്കളില് മൂത്തോന് ഇവിടെല്ല ചെറിയേറ്റങ്ങൾ രണ്ടാളാണ് അവിടെ മോളും മോനും ഞാനും മാത്രൊള്ളൂ ബ ഹസ്ബന്റും മാത്രേള്ളൂ ഇവടെ ആഹ് ഔ ഞമ്മള് വേറാണ് നമ്മള് ഓഹ് മോന്പ്പതാ വന്ന് പോയി ഇന്നലും മിനിയാന്നൊക്കെ മോന്ള്ളത് കൊണ്ടാണ് ഇൻക്ക് ഈ വർക്കിലേക്ക് എറങ്ങാൻ കഴിയാഞ്ഞത് മോന്റെ കയ്യില് മോന്റെ കയ്യില് ഫോണാകുമ്പോ ഒന്നും കയ്യൂല ഓല് വരുമ്പൊ പ്പ താ ഇപ്പൊ പറ ഒറ്റക്കിര്ന്നിട്ടേ മോന് ഇതുവരേ മോനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ മോന്ണ്ടായിന് ഇപ്പൊ മോൻ പോയ ഇപ്പെന്തോ ഒരു സങ്കടം പോലെ അപ്പൊന്ന് ഇങ്ങനെ ഫോണാപ്പല് അപ്പൊന്ന് കേറിയോക്കിയതാണ് ആരോടെങ്കിലൊക്കെന്ന് സംസാരിച്ച കൊറച്ചേരത്തിനൊരു ഒരു സമാധാനം കിട്ടോല്ലോന്ന് വിചാരിച്ചിട്ട്
ആഹ്
ഉമ് എന്തൊക്കെ പിന്നെ ഇഞ്ഞിപ്പൊ ഇതാ ഒരാൾ പുറത്തേക്ക് കളിക്കാൻ പോയിക്ക്ണ് ഒരാള് മദ്രസിലേക്ക് പോയിക്ക്ണ്
ഉമ്
എന്താ മദ്രസിലേക്കിതാപ്പം ഞ്ഞി മദ്രസ് വിട്ട് വരാനാവുണൊള്ളൂ മോന്പ്പോ ഇത പൊറത്ത് ട്യൂഷന് പോവാനായിക്ക്ണ്. ഇഞ്ഞി ട്യൂഷന് ഇത് കയിഞ്ഞിട്ടാണ് ഇഞ്ഞി വിളിക്കാന്ന്ന് വിയാരിച്ചതാ ട്യഷന് പോവാന് ഇവടെ ഒരാള് ഉമ് ട്യൂഷനും ഇതൊക്കെ അങ്ങനെ പോ ഒരാള് ഒരാള് പ്ലസ് ടു ഒരാള് പ്ലസ് ടുല് ഒരാള് എട്ടില് ഒരാള് നാൽല് മോന് ചെറുത് നാൽല് ഉമ് അതാ പഠിപ്പിച്ചെടുക്കാനാണ് പാട് പിന്നെ ഞാ ഞാനും അങ്ങനെ പഠി ഠിപ്പില്ലാത്ത തോണ്ട് ഇനിക്കേറ്റ് പഠിപ്പിച്ചു കൊടുക്കാനും അറീല. ഞാൻ ഏഴു വരെ പോയി റ്റു ഏയ് വരെ പോയിട്ടുള്ളൂ അപ്പൊ ഇൻക്കതിനെ പറ്റി ഒന്നും അറിയൂല ഓലെ ഓലെ സിലബസ് സ് ഇത് നമ്മക്ക് മനസ്സിലാവ്ണില്ല ല്ലോ
ആഹ് അത് ശരിയ
ആഹ് ഇംഗ്ലീഷോ ഭയ പഠിച്ചോൽക്കന്നെ അത് ക്കാൻ കഴിയണില്ല ഓല സില പഠിപ്പിക്കാൻ കയിയുന്നില്ല ഓലെ സിലബസ് അമ്മായിര്ത്തെ സിലബസല്ലേ. പണ്ട് അമ്മള് പണ്ടത്തെ ആ സിലബസല്ലല്ലോ
ഉമ് ഉമ്
ഉമ് അപ്പങ്ങനെ പറയും ആഹ് വീട്ടിലാ ഇല്ലല്ല ജോലി പോണില്ല താ വീട്ട് തന്നെ വീട്ടിലന്നെ ഞമ്മളൊരു ജോലിയല്ലേ
വീട്ട്ത്തന്നെ അമ്മളെ ജോലിയാണ് ഇങ്ങനേ അരിച്ചേരലും തൊടക്കലും വാരലും ഇതന്നെ അമക്ക് ഇതൊരു ഡൈലി പണിയല്ലേ എന്നുപ്പൊത് എന്നുപ്പൊ യമ്മക്ക് ഇതല്ലെ ഇല്ല ഇല്ല കൃഷി ഇല്ല ഇല്ല കൃഷിയൊന്നുല്ല അതൊന്നും ഇവടെ ഈ ഇവിടെ സിറ്റി ഏരിയയായതോണ്ട് യമ്മക്ക് അതൊന്നും ഉള്ള ഇതില്ലല്ലോ ഫുൾ അടുത്തടുത്തടുത്ത് വീട് വീട്കളല്ലേ അടുത്തടുത്തടുത്ത് വീട്കളായതുകൊണ്ട് പിന്നെ യമ്മക്ക് കൃഷി ചെയ്യാം ഞമ്മക്ക് വേണെങ്കി ചെയ്യാം പക്ഷേ ഇൻകയ്നോടുള്ളൊരു മൂഡില്ല
അമ്മക്കും വേണല്ലോ ഒരു മൂഡ് ആഹ് സിറ്റിയാണ് ഞമ്മക്കും വേണല്ലോ മൂഡ് അപ്പൊ ആ മൂഡിനനുസരിച്ച് നമ്മൾ ചെയ്യാന് ഒന്നാമത് സൂക്കെടാ മൈനായിട്ട് റ്റ് സൂക്കെടും കാര്യങ്ങളൊക്കെ ആയതോണ്ട് എന്ത് ഉം സുക്കടും കാര്യങ്ങളൊ ഒക്കെ ആയതോണ്ട് ഞമ്മക്ക് ഇൻക്കൊന്നും അലർജിന്റെ അസുഖള്ള ആളാ അപ്പൊ പിന്നെ വല്ലാതങ്ങട്ട് പൊടിയും മതൊന്നും പറ്റുമ്പോത്തിന് തുമ്മലും ഇതൊക്കാണെൻക്ക് ഇപ്പൊ അത അങ്ങനെ ഇരിക്ക പനിച്ചിട്ടിരിക്ക അന്നേരം മിനിയാൻ നിന്നത്തിരി പുല്ല് പറച്ചുപോയി
ഓ ഇല്ല ആഹ് പാലർചി ഉള്ളര് ഇതൊക്കെ എടുത്താ വീണ്ടും
പിന്നെ പിറ്റേന്ന് സൂക്ക പിന്നെ നമുക്ക് പുല്ല് കണ്ടി കാണുമ്പോ ഒരു പറതിേടാണ് നമ്മള് പറച്ചു പോകവും മുറ്റം നിറയെ പുല്ലാണ്
ആഹ് വീട്ടിലും അങ്ങനെ തന്നെ അതുവ ഞാൻ തുടങ്ങിട്ടൊന്നും ഇല്ല തുടങ്ങണം
ഉം ഞാനിപ്പോതാ ഇപ്പൊ കർക്കിട മാസംന്തൊക്കെല്ല വേ ത് ഇപ്പതിന്നെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വൃത്തിയാക്കി ഇതാക്കൂ ഞാന് അപ്പൊ ഞാൻ പറയേ നമമ്മക്ക് നമ്മളതായ ഒരു രീതിയിൽ നമ്മള അങ്ങനെ നടക്കും ഇതിപ്പോ മൊത്തമായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്പൊ ഇപ്പ മഴ അങ്ങോട്ട് കയ്യട്ടെ എന്ന് വിചാരിക്കയാണ് മഴ കഴിഞ്ഞിട്ട് വൃത്തിയാക്ക എന്ത മഴ കഴിഞ്ഞാല് വൃത്തിയാക്കുന്നതാണ് നല്ലത് മഴ കഴിഞ്ഞ് വൃത്തിയാക്ക്യ നമുക്ക് സ സമാധാനം ത്തി സമാധാനത്തില് ഇതാക്കാം കഴിഞ്ഞ തുടക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞോ
തുടക്ക അങ്ങനെ എന്നും ഒന്നും തുടപ്പൊന്നല്ലട തുടങ്ങി കഴുകല് വൈകിട്ട്
അല്ലാ പണിക്ക് പോകുമ്പോ എല്ലാം ചെയ്തിട്ടാ പോവല്
ആഹ് കഴിക്കാനൊക്കെ ഉള്ളത് വെക്കും പിന്നെ അത്യാവശ്യം നമ്മള് കറികളൊന്നും അങ്ങനെ എന്ത രാവിലെ വെക്കത്തില്ല വൈകീട്ട് ആകുമ്പഴത്തേും നമു കഴിക്കും
കഴിക്കാൻ പറ്റൂല അത് വേഗ കംപ്ലൈന്റ് കേടു വരും കറിയൊക്കെ
പിന്നെ മീൻ മീനൊക്കെ ആണെങ്കിൽ വെറ്റ് വെക്കും അത് കൊഴ പല്ലല്ലോ അല്ലാതെ പച്ചക്കറി അങ്ങനൊന്നുംന്നും വച്ച് വെക്കത്തില്ല അന്നേരം എന്തെങ്കിലും ആവശ്യംണ്ടെങ്കിൽ വെക്കും
മീൻ പച്ചക്കറിയൊക്കെ ന പക്ഷെ ഒരു ചെറിയ തുള്ളല്ലോ തുള്ളൊള്ളൂ മറ്റേതൊക്കെ നമ്മൾ നല്ലോണം തളപ്പ് പ്പിച്ചച്ച് വെക്കുന്ന സംഭവം അല്ലേ ഞാനിപ്പ തന്ന് രാവിലെ തേ ഒരു മോൻക്ക് കറികളോണ്ട് മത്തി മുളക് ഇട്ട് വെച്ച് പോയി ഇനിയിപ്പോ രാത്രിത്തേക്ക് ചോറ് വെ ഇന്ന് പൊന്ന ഇവിടെ ഇല്ലേ ഇന്ന് പുറത്ത് പോയിനും ഇന്ന് ഒരു ചെറിയൊരു ഇതിന് പോയതി ഫംഗഷന്ന് കല്യാണം ഉണ്ടല്ല അപ്പൊ ആ കല്യാണത്തിന് പോയി ഇപ്പ വന്ന് കേറിയിട്ടേള്ളു മക്കളാരും വന്നിട്ടില്ലേന് ഉ കന്നെ അമ്മക്കൾ തന്നെയ അല്ല എല്ലോടത്തു കുഞ്ഞ നമ്മള തന്നെ പോകണ്ടേ
ആഹ് കുഞ്ഞു എവിട ഇപ്പൊ ഇപ്പൊ മോനു എന്റെ കൂടെ മോനും അങ്ങനെ എന്തെങ്കലുമൊക്കെ പരിപാടിക്കൊക്കെ വരും പക്ഷെ കുറച്ചൂടെ വലുതാ കഴിഞ അവർ വരും
വരൂല അത് അവള് ൻ്റെ രണ്ട് മൂന്ന് മക്കളും വരൂല ഞാനല്ല ഞാനല്ല അപ്പ അവിടെ പൂവാട ഞാനല്ല ഞാന എന്ത ചെയ്തു നമ്മള് വങ്ങട്ട ഇറങ്ങും അലൊക്കെ ക്കരം കൊണ്ട്വിടുക്കും വരും ഇപ്പ കുഞ്ഞാവുമ്പോ എല്ല ആരും വരും എന്തായാലും ഞ ആരും കിട്ടൂല ഞമ്മക്ക് നമ്മുക്ക് നമ്മളെവിടെയും ഒറ്റ ഒറ്റക്ക് പോവാ വരിന്നല്ലാതെ
ആഹ് ചേ ഉം ചേച്ചിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്
ഇന്റെ വീട്ടില് എനിക്ക് മൂന്ന് ബ്രദർ മൂന്ന് സിസ്റ്റർ ചേച്ചിണ്ട് പിന്നെ ഒരു ബ്രദറണ്ട് എന്റെ വീട്ടില് അതേമാേരി ഇവിടെ പിന്നെന്റെ വീട്ടില് രണ്ടേട്ടന്മാരും ഒരു പെങ്ങളളു ആണ് മൂപ്പർക്ക് മ്മണ്ട് ഇപ്പണ്ട് പ്പ ഇല്ല രണ്ടപ്പമാരും മരിച്ചു അവിടുത്തപ്പയും ഇവിടുത്തപ്പിയും മരിച്ചു രണ്ട് ഉമ്മമാരുണ്ട് മാഷാ അല്ലാ ഓലക്ക് അല്ലാഹ് ആയുസ്സിനെ നീട്ടിട്ടോട്കട്ടെ പോലെ രണ്ടാള ഉണ്ട് ബാക്കി ല്ലാ ബാക്കിയ ഒന്നുല്ല എന്താ വീടില്ല പണയത്തിനാണ്ന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളു ഉം വീടൊന്നുംല്ല അങ്ങനെ പോന്ന് തട്ടി മുട്ടി ജീവിക്ക കിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉം ദ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് ന്നാ ശരിയെ ന്നാ ഇന്ഷാ അല്ലാഹ് പിന്നെ വിളിക്ക ഓഹ് ങ്ങള് വിളിക്കേണ്ടി നിങ്ങക്ക് ടാസ്ക് വന്നാലെ വിളിക്കേണ്ടി ഓക്കെ
ആഹ് ആഹ്